ഹലോ ആഹ കേൾക്കല്ലയേ ആഹ എന്തൊക്കെയാണ് വിശേഷം
ആഹ സുഖണ എന്തെങ്ങളെ ശേഷം
ഇല്ല സുഖമാണ് പോണ ബായി സായ ഇല്ല ഞാന് ആഹ് ഒന്നും ചെയലില്ല വീട്ടില് കാര്യങ്ങളൊക്കൊയിട്ട് അങ്ങനെ പോണ് മളോ
അാന എന്താ പ്രസ്റ്റ് എടുക്കണ
എന്ത് പഠിക്കലോ പ്ലസ് ടുവിന് പഠിക്കുക ആ ഞൻ കുട്ടികളൊക്കെ ഉണ്ട് ആ കുട്ടികളൊക്കെ ഉള്ള ആളാ മൂന്ന് കുട്ടികളുണ്ട്
ആ ആ
മൂത്തള് ഒമ്പതി പഠിക്കണ് പിന്നെ ഒരുരാറ് ആറി പഠിക്കുന്ന കുട്ടികുടെ രണ്ടേ മുക്കാ വയസ്സായത് ഉ ഇങ്ങനെ ജസ്റ്റ്‌ കഥ സബജക്റ്റ് ആ ആ
ഞാനേ ഹുമാൻറ്റീസ്
ആ ആ പിന്നെ രണ്ട നേര ഉണ്ടാകാരും ക്ലാസ്ല്ലെ ഫുൾടൈം ആവുംല്ലെ ഫുൾടൈം ക്ലാസ്സവു ആ ആ
മുതലേ വൈകുന്നേരം നാലര വരെ
അ അതെ അതെ ഫുഡ്ക്കെ കൊണ്ടൊക്കെ ഉണ്ടാവൂല്ലേ
ആ വീട്ടന്നുണ്ടോ
ആ എന്ത കറിയൊക്ക കൊണ്ടു പോവാ
കറി ഇണ്ടാവില്ല
കറി ഉണ്ടാവുല്ല ഇങ്ങനെ എന്തേലും ഉപ്പേരി ആ അങ്ങന എല്ല ചേന ഉള്ളാം അങ്ങനെ ന്തൊക്കെ പൊരിച്ചതകുല്ലേ ആ ആ ഒരു മക്കള അങ്ങനെ തന്നെ കൊണ്ട പോ ഉള്ള കന്ന് ചേന വഴുതനങ്ങ വെണ്ടക്ക അങ്ങനെയുള്ള പൊരിച്ചതകെ വേണ്ടിയതള്ളൂ ഇല്ലാത്ത കറികളൊന്നും പ റ്റില്ല
ആ
പിന്നെ എന്തായിരുന്നുന്ന് ചായക്ക എന്തായിരുന്നു കടി
ചായക്ക് വൈകുന്നേരോ
ആ
വൈകുന്നേരം എന്തമ്മ എന്താ പറയാ ആ
ആ പേപ്പറിന്റെ എടുത്ത് വേഴിക്കുന്നുണ്ട് ഉ ഉം ഉമ്മ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുവോ പാചകൊക്കെ അറിയോ ഉമ്മക്ക് നന്നായിട്ട്
ആ ഉമ്മക്ക് എല്ലാറിയാം
ഇയാക്ക്ന്തെങ്കിലും അറിയോ പഠിക്കാൻ പോവലല്ലേ ടൈം ഇല്ലല്ലോ അല്ലേ
ആ ഞൻ എനിക്ക വണ്ട ഇതൊക്കെ ഇണ്ടാക്കോ അത്രേ ഉള്ളൂ
ആ ഞങ്ങൾക്ക് ഉള്ളിവാടെ ആയിരുന്നു ഇന്ന് വിരുന്ന് കാര് ഉണ്ടായിരുന്നേ വിരുന്നുകര്ണ്ട് ആ അവര് പോയിട്ടില്ല അവര് ഇവിടെ ഇണ്ട് ആ അപ്പ പിന്നെ ഉള്ളിവടണ്ടാക്കി
കുടുംബക്കാ ആ
ആ ആ കുടുംബക്കാര് നാത്തൂനും ഹസ്ബൻഡും മക്കളൊക്കെ
ഏ
അപ്പ പിന്നെ അവർക്ക് ചായച്ക്കാപ്പോ അങ്ങനെ ആക്കി ഇനി രാത്രികൊക്കെ എന്താ ഫുഡ് പുറത്തുന്ന് പോയി എടക്ക് വാങ്ങും ചെലപ്പോ ഇവിടെ ഇണ്ടാക്കും ചെല പ്പം പുറത്തുന്ന് മറ്റേ അൽഫാമ് അങ്ങനെയുള്ളത് എളക്ക് വാങ്ങും പ്പ ഇന്ന് ഇപ്പം ഉച്ചക്കൾക്ക് മാ ത്രേ ഒന്ന് സാധാ കറി ഒക്കെ ആരുന്നു മത്തിക്കറിയും ചീരകറിയും അങ്ങനെയൊക്കെ ആരുന്നു ഉപ്പേരി പപ്പടം മാന്തള് പൊരിച്ചത് അങ്ങനെയൊക്കെ പിന്നിപ്പ രാത്രി ഫുഡ് വേടിക്കണം അതാ പുറത്താപ്പ പിന്നെ ഇനി പുറത്ത് പോയി കഴിക്കാലോ ഉച്ചയ്ക്ക് മക്കളെല്ലാരും പാടാന്നു രാ ത്രി അപ്പൊ പൊറ ഈ മയകാല് വെച്ചിട്ട് അവരെന്താ കാരണം ആ എടക്ക് അങ്ങനെ പോയി കഴിക്കും വിരുന്നാരൊക്കെ ഉണ്ടെങ്കില് അല്ലേ ഈയമ്മ വീട്ടിക്ക് വേടിക്കും ചിലപ്പാണ്ടാക്കയും ചെയ്യും അങ്ങനെ ഒന്ന് പുറത്ത് പോവാലോ ഇച്ചിരി നാള് പിന്നല്ലേ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും വെക്കയും ചെയ്യാലോ വെച്ചിട്ടാണ്
ആ ആ
ആ അങ്ങനെ
ഉം ഇന്നലെ നോമ്പക്കില്ലിയോ
ഇന്നലെ മേതട്ടിരങ്ങിയോ ആ ഇന്നലെയും മെനഞ്ഞാന്നും രണ്ടു ദിവസം നോക്കിട്ടുള്ളൂ പത്തണ്ണോന്നും നോക്കിയില്ല, ഇന്നലെ എന്തേലും നേൾക്കുണ്ടായിരുന്നു അവിടുണ്ടാവുന്ന് നോമ്പുണ്ടായിരുന്നത്
ആ ഇന്നലെ ണ്ടായിരുന്നു, മെനഞ്ഞാന്ന് എടുത്തില്ലാ.
ആഹ എന്തായിരുന്നു ഇന്നലെ നോമ്പിറക്കുമ്പോൾകൊക്കെ ആ അതിക്കൂടെ ഇപ്പമ, ചില മഴക്കാല വണ്ടാതല്ലേ ചില ദിവസം മഴയുള്ളൂലേ എന്ന് മഴ ഇണ്ടായി
ആ ആ മഴ ഇന്ന് പെയ്തിട്ടില്ല ഇന്നലെ ഇണ്ടായി.
ആ അവിടെ അങ്ങനെ തന്നെ ഇന്നലെ മഴ ഇണ്ടായിരുന്നു ഇന്ന് നല്ല വെയിലായിരുന്നു വേന കാലം പോലെയുള്ള വെയിലായിരുന്നു.
ആ
മഴ വെയില് ആണെങ്കിലോ നല്ല വെയിലുഅ. വെയിലിടുത്ത് ഇടിച്ചാ അപ്പൊ തുടങ്ങും ചൂട് എടുക്കലും എല്ലേ?
ആ ഇപ്പൊ മയക്കാല അറിഞ്ഞിട്ട് കാര്യ ഇല്ല മയയൊന്നും ഇല്ല.
ഇല്ല ഇല്ല മഴ ഇല്ല, പണ്ടൊക്കെ സ്കൂള് തുറക്കണ അന്നന്നെ നനഞ്ഞൊലിച്ചിട്ടല്ലേ കൊട ക്ക ആണെങ്കിലും ആകെ നനഞ്ഞിണ്ടാവും ഇപ്പ അങ്ങനത്തൊതുന്നൂല്ല. മക്കൾക്കൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ട് വരണൂല്ല, പിന്നിപ്പോ വണ്ടില്ലേ, ഞങ്ങളൊക്കെ പോണ കാലത്ത് നടന്നിട്ട് തന്നെ പോവും എത്ര ദൂര ആണെങ്കിലും ബസ് വരണ ഇല്ലിത് ബസ്സ് കയറണ്ടിടുക്ക് കൊറച്ച് നടക്കണം, അപ്പൊ പിന്നെ ഈ നടന്ന അത്ര ഇല്ല പിന്നെ ബസ്സ് കേറി പോവാനുള്ളത്. അപ്പ പിന്നെ നടക്കുക ചെയ്യ, മഴയാണെങ്കില് കുട പിടിച്ചാൽ നല്ല മഴ ആകും അല്ലേ നമ്മ സ്കൂളിൽ പോണ നേരത്തൊക്കെ നല്ല മഴ ആവും, അങ്ങനെ മഴ കൊണ്ട് ഏന് ഇപ്പറത്തെ മക്കൾക്ക് മഴയാണെങ്കില് കോട്ട് നടന്നു പോവുവാണെങ്കി ഇല്ല അവര് കോട്ടിട്ടിട്ടാണ്, പിന്നെ ഇപ്പ വണ്ടിയിലും അല്ലേ മിക്ക മക്കളും. മുറ്റത്ത് വണ്ടി വരിക കയറുക പോവുക. അങ്ങനല്ലേ? ഉസ്കൂൾ ആദ്യത്തെ നാല് വരെ പഠിച്ചു കിഞ്ഞാ സ്കൂള് തൊട്ടടുത്താരുന്ന് നോക്കിയാ കാണാം അത്രടുത്ത്. ഇപ്പ ഉള്ളത് കൊറ അടുത്തന്നെയാണ് പക്ഷേ കൊറച്ച് ദൂരണ്ട്. മോള് വണ്ടിയിലാണ് പോവുക, മോന് പിന്നെ സൈക്കിൾമേ പോവും, മറ്റ് ക്ക് പോവും, മോള് വണ്ടിയിലും പോവും ഒരാള് പിന്നെ ളളത് ചെറുതാ, രണ്ടേ മുക്കാലേ ആയിട്ടൊള്ള്, അടുത്ത വർഷം ചേർക്കണം. ആ പിന്നെപ്പ അടുത്തുള്ള സ്കൂള തന്നെ ചേർക്ക അപ്പൊ പിന്നെ എളുപ്പാണല്ലോ വണ്ടി വേണ്ട. ആ മോള് ഗവൺമെന്റിലാണ്, മോന് പ്രൈവറ്റിലാണ്.
ഹേ
ഓന് ആദ്യം ഗവൺമെന്റിലെന്നി അത് നാലുവരെയുള്ള സ്കൂളാ ര്ന് പണ്ടുള്ള അവിടുന്ന് പിന്നെ മാറ്റുമ്പോ പ്രൈവറ്റായി. മാറ്റിയ മോക്കവിടെ വേണ്ട ഗവൺമെൻറ് തന്നെ മതിന്ന് പറഞ്ഞു. ഗവൺമെന്റിലണോം ഇംഗ്ലീഷ് മീഡിയം തന്നെപ്പോ ഗവൺമെന്റിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ? ഹ് ങ അത സെയിം സിലബസ് തന്നെയാണ് മോൻ പോണൂടത്തെ അപ്പ അവൻ പിന്നെ മദ്രസ. ഇസ്ലാമിക ചട്ടമുള്ള സ്കൂള അപ്പൊ പിന്നെ ഒന്നും കൂടി നല്ലതല്ലേന്ന് വിചാരി ച്ചിട്ട അവന അവിടെ തന്നെ ആക്കി മോളപ്പ അവിടെ വേണ്ട ഇവിടെ തന്നെ മതിന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മാറ്റം ചെയ്തു, പിന്നെ? ക്ലാസില്ലാത്ത ദിവസങ്ങളിൽ സ്പെഷ്യല് ഒക്കെ ഉണ്ടാക്കുവോ?
അങ്ങനെ ഒന്നുല്ല അവിടെക്ലാസ് ഇല്ലാത്തൊന്ന സ്കൂള തന്നെ കൊറെ പഠി
ആ ഉണ്ടാവും. അപ്പൊ പിന്നെ ആ ശരി ഇപ്പ മക്കൾക്ക് പഠിക്കണമെങ്കില് ഫോൺ അവർക്ക് അങ്ങോട്ട് കൊടുക്കണംനമ്മക്ക് ഫോണ് കിട്ടൂല. അങ്ങനൊയിട്ട്പ്പൊ അവർക്ക് വേറെ ഫോണ് മേടിച്ച് അവർക്ക് ഒരു ഫോണ്. വർമറ്റ അവര് ഫോണ് അവർക്ക് അവരുണ്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന് പോ അവരെ മേല് കഴുകലും ഭക്ഷണം കഴിക്ക കഴിഞ്ഞോ. എത്തുമ്പോൾ തന്നെ വീട്ടിലക്ക് എത്തുമ്പോൾക്ക് വർക്ക് ഫോണിൽ വന്നിണ്ടാവും, പഠിക്കാള്ളത് എഴുതാള്ളതും ഓക്കെ അപ്പൊ അവര് വന്ന കഴിഞ്ഞാല് ഞമ്മക്ക് ഫോണ് കിട്ടണില്ല. അങ്ങനെ ആയപ്പോ പിന്നെ അവർക്ക് ആ. അതന്നെ അവര് വീട്ടിക്ക്കെത്തിയാ നമുകോരൊഴിവില്ല ഫോണിനന് അപ്പം ആർക്കെങ്കിലും വിളിക്കണങ്കിലോ ആകണമെങ്കിലോ നമുക്ക് ആരെങ്കിലും കോൾ ചെയ് എന്താല ഒന്നും ഇവരെ തരില്ല അഥവാ നല്ല അത്യാവശ്യം ഉള്ള കോൾ ഒക്കെ ആണെച്ചെങ്കിൽ ഇടുത്ത് കഴിഞ്ഞാൽ ആ ടൈം ഇവര്ക്ക് ഇവിടെ പോവല്ലേ. അപ്പൊ അങ്ങനെ ആയപ്പോ അവർക്ക് വേറാക്കി, പറഞ്ഞിട്ട് എന്താ നമ്മളെ കണ്ണ് തെറ്റി അവര് കളിക്കും ചെയ്യും അതാണ് പ്രശ്നം. നമ്മള് വിരിഞ്ഞ ഇതായി വരുമ്പോ പിന്നെ അവര് യൂട്യൂബടുത്ത അതിൽ കാണല് അല്ലെങ്കില് ഗെയിം കളിക്കല്. അങ്ങനത്തെമേല്ക്ക് എത്തും. ആ ആ. അങ്ങനെ ഉള്ള അതള പിന്നെ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്? ചെടിയൊക്കെ ഇണ്ടായിരുന്നു നല്ലോ ചെടിച്ചാട്ടിയിലൊക്കെവെച്ചിട്ടൊക്കെണ്ടായിരുന്നു. പ്പൊആദ്യം കോഴിയൊന്നും ഉണ്ടായിന്നില്ല പ്പ മക്കള് എന്നും ങ്ങനെ വാശി പിടിക്കും. നിങ്ങൾക്ക് കോയിന മേടിചൂടെ. ഇങ്ങള് മാത്രമേ കോയിനെ മേടിക്കാത്തുള്ളു. അങ്ങനെ ഇപ്പം കോയിണ്ട് നാല് ആഹ് മൂന്ന് വലിയ കോഴിയുണ്ട് രണ്ട് ചെറിയ കുട്ടികളും ഉണ്ട്. ആപ്പ പ ആ കോഴി എന്തായ ചെടിയൊക്കെ കൊത്തി തിന്ന, ഈ രണ്ടു കോഴിയും മറ്റേ കോഴി ഉണ്ടാവില്ലേ നാടൻ കോഴി അല്ലാണ്ട് വേറരു കോഴി ഉണ്ടാവൂ ഒരു പന്തള അങ്ങനത്തെ കോഴിയ അവരെല്ലാം അത് ഞക്ക് പഞ്ചായത്തിൽന്ന് കിട്ടിയതോ നാലെണ്ണത്തിന് കിട്ടിയതാ രണ്ടെണ്ണം ചത്ത് ഒന്ന് തൂക്കംപാട അങ്ങനത്തെ അസുഖം വന്നിട്ടു ചത്ത്. ഒന്നിനെ നായ പിടിക്കും നല്ല നായക്കളെ ശല്യുണ്ട്. ഇപ്പ ഇവര് ചെയ്യാ നല്ല ചെടി ചെറിയ എലള്ള ചെടിയൊക്കെ ആണെങ്കിൽ ചെടിയുടെ ച ട്ടില് കേറി നിന്നിട്ട് ചെടി തിന്ന അങ്ങനെ ഫുള്ള് ചെടികള്, ആ ചെടിയൊക്കെ തിന്നുണ്ടാ ആ ചെടിയൊക്കെ ആ അതന്നെ. എല ആ ചട്ടിൽ കയറി തിന്ന പിന്നേ മ മതിൽമേൽക്ക്കയറ്റിവെച്ചാലുംകാര്യമല്ല. അവര് മതിൽമേലും കയറി നടക്ക അപ്പൊ ഇപ്പോ ചെടിയൊക്കെ അങ്ങനെ ആയിണ്. തക്കാളി തൈ മുളക് അങ്ങനത്തെ തൈ്യകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതാഴത്ത് നിന്ന് ഇവരി ഇതാക്കി. ഇങ്ങോട്ട്പ്പം വീണ്ടും. മേലെയാണ് ഇപ്പൊ മുളകും തക്കാളിയും വഴുതനങ്ങളുടെ വൈദനങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല, മുളക് മാത്രം ഇണ്ടായി നിക്കണ്ട്. അങ്ങനെ അവിടെ കൃഷിയൊക്കെ ഇണ്ടാ
ഇവിടെ കൃഷിയൊന്നുമല്ല അങ്ങനെ ചെറിയ തോതി മുളക് അങ്ങനത്തൊക്കെ ഉള്ളു.
ആഹ അങ്ങനൊക്കെ ഉണ്ടാവൂലേ അതന്നെ ത കളിമളക്, വൈതന, വെണ്ട അങ്ങനെള്ളതൊക്കെ ഉണ്ടെേൽ മുളക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
ആഹ
മറ്റേ താഴത്ത് നിക്കുമ്പോ ഇവരെല്ലാം കൊത്തി തിന്ന പോവാണേ, അപ്പൊ വീണ്ടും ആദ്യം മുതലേ തുടങ്ങി മേളൽ കാക്കി മുകളിലാവകുമ്പോ ബുദ്ധിമുട്ടാ നമ്മളീ നനച്ചു കൊടുക്കാനോ ഒക്കെ ദിവസം കേറി ഇറങ്ങിയ ഒക്കെ വേണ്ടേ.
ആ
ആ താഴത്താവകുമ്പോ പിന്നെ, നമ്മളന്നും ചെയ്യണ ലെവലിൽ അതൊക്കാണ്ട് ചെയ്ത് പോക നോക്കലും രാവിലും മള ഇട്ട് കൊടുക്കലും. അപ്പൊ ചെയ അപ്പൊപ്പൊ ചെടിയുടെ പണി നിർത്തിയത്, കാരണം കോഴിയായി വെക്കുമ്പോ
ആ ആ ഇവിടെ നാല് കൊയ് മക്കളും വലുതും പിന്നെ ഒരു ചെറിയ കുട്ടിയുണ്ട്.
ആഹ അഞ്ചെണ്ണ ഉണ്ട് അപ്പ അല്ലെ മുട്ട എടണ കോയിക്കളാ. മുത്തട്ടന് ഒന്ന് മുട്ടടും പഞ്ചായത്തിന്ന് കിട്ട ആഹ അവിടെ അങ്ങനെ തന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാ. ഇവിടെ ഇല്ല പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് മുട്ട ഇട്ടിട്ടില്ല, പക്ഷെ വേറെ കിട്ടിയതൊക്കെ കുറച്ച് ദിവസായിട്ട് ഇട തോടങ്ങിക്ക്ന് ന്നർഞ് അപ്പ ഇങ്ങനെ വിചാരിക്ണ് ഒരു കോഴി ഇതേ പോലെ മുട്ട ഇട്ണ് തന്നെയിരുന്നു പക്ഷെ അത് കൊർച്ചീസൊക്കെ ഇട്ട് പിന്നെ ഇടൂല എപ്പഴെങ്കിലും ഇടോള്ളൂ അപ്പ എല്ലാരും പറയിണ്ട് തീറ്റ കൊറവായിട്ടാവും എന്നറിയ്ണ്ട് അവിടെ എന്താ കൊടുക്ക കോഴിക്ക് നമ്മളെ സാധാ കോഴിത്തീറ്റ കൊടുക്കോ അടെ ആഹ് ആഹ് ഞങ്ങളും കോഴിത്തിറ്റ ചെലെപ്പോ വേടിച്ചിട്ട് കൊടു ക്കും എല്ലാത്തപ്പം അമ്മളെ ചോറും മറ്റേ ചോളത്തവിടെക്കെ കൊഴച്ച് വെച്ചിട്ട് അങ്ങനെ കൊട്ക്കും പിന്നെ എന്താ കോ തമ്പം കൊട്ക്കും
ആഹ്
സംഭവങ്ങളൊക്കെ കൊട്ക്കും സ്ഥിരം കൊഴിത്തിറ്റ കൊട്ക്കോ? ഏ സ്ഥിരം കൊട്ക്കൂല എപ്പളെലൊക്കെ ആഹ് അങ്ങനൊക്കെ കൊട്ക്ക്ണ്ടാവും ല്ലേ
ആഹ്
പിന്ന എന്നാ ശരിയാണി പ്പ വിളിക്കാട്ടാ ആഹ് എന്ന ആയിക്കോട്ടെ ശെരി.